ഹലോ
എവിടെ ആണ്
ഞാൻപ്പതാ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കാ പോലീസ് സ്റ്റേഷനിൽ പോണം ഞനെ കൂട്ടുകാരനെ അവനെന്തൊരു ചെറിയ ടച്ചിന്റതായിട്ട് കുടിച്ചിട്ടുണ്ട്
കൊറച്ച് കഴിഞ്ഞിട്ട് വലിയ സീനായോ
ഏ ആ അറിയില്ല എന്താന്നു അറിയില്ല ചെന്നോക്കിട്ട് വേണം
സംഭവം എന്താ വെച്ചാ ഇപ്പൊ ഫുള് ഓപ്പറേഷൻ തൂഫാനല്ലേ
അതെ അതെ അതെ അതെ അതെ ഇപ്പ വെച്ചാല് ഒരു ഏ ഒരു ബോധം ഇല്ലാതെ ഇപ്പോളും ചെയ്യാണേ അതാണ് പ്രശ്നം ആച്ചാല് കുടിച്ച്ക്ക്ണു ഞ് പ്പെന്താന്നറീല്ല ആ ചെന്നോക്കീട്ട് വാണം. ബാക്കി നോക്കാന്
കാരണം നമ്മടെ ചെർപ്പത്തിലൊന്നും ഈ സംഭവം അധികം എവിടിം ണ്ടായില്ലല്ലോ ല്ലേ
ഇല്ലെയ് ഇപ്പൊ ബാ വ്യാപകായിട്ട് വളയു ഈ ഒന്നാമതീ ബായ് മ്മാര് വെര്ണെ കാരണെ അതർസ്‌റ്റേറ്റ് തൊഴ് ഴിലാളികള് വെര്ന്നെ കാരണത്താലെ ഇതിറ്റ കൊറേ കൊണ്ടരാ ഈ പ പർഞ്ഞമാരി അയ്ന്റെ ഏറ്റവും വെല്യ കോട്ട വെര്ന്നത് പെരുമ്പാവൂരാണ്.
ആ സത്യായിട്ടും
പെരുമ്പാവൂരാണ് ഇതിന്റെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പക്ഷേ ഇപ്പ അവടൊക്കെ കൊറേ ഒതുങ്ങീക്ക്ണ്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാന്റെ കാരണത്താല് ഒരുപാട് കൊറെ ഒത്ങ്ങീക്ക്ണ് കൊറേ ഭായിമാർക്കൊക്കെ പേടി തോന്നി
പക്ഷെ അതൊക്കെ ഓപ്പണായിട്ട് കൊർച്ച് കാലം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോലീസ് ന്ന് ഇപ്പഴാത് കണ്ടക്ക്ണ് തോന്നണ് ഇത്രയും കാലം അതൊക്കെ ഓപ്പണായിട്ട് കൊറെ റീൽസിലൊക്കെ വന്നിട്ടും എല്ലാരും അറിഞ്ഞി കഴിഞ്ഞ യ്ന് ശേഷാണ് ഈ പോലീസൊക്കെ ഇതിനെതിരൊര് നടപടി എട്ത്ത് ക്ക്ണേ. കാരണം ഇത്രയും കാലം അതവരവടെ കച്ചോടം ചെയ്തിട്ടടക്കം കാരണം ഡ്രഗ്സ് മാത്രാണ് വേറിം കൊറേ കച്ച
എന്താണയ്നോണ്ട് ല്ലേ ബെനെഫിറ്റെന്താണാവേ ല്ലെ വെറുതെ ഇത് യൂസെചെയ്യാന്നല്ലാതെ
സത്യം പർഞ്ഞാലേ ഈ ഓരോര്ത്ത ആരായപ്പോലും ഇപ്പോ നമ്മള്പ്പോ ഈ ഫ്രണ്ട്സിൻ്റെടക്കെന്നെ കാരണം ഈ മെയ്നാൾക്കാർക്ക് ഈ ഫ്രണ്ട്സിന്റെ ടേല് മാനം പോണ കാരണം ഫ്രണ്ട്സ് കൊറേ കാലം ഇങ്ങനെ സി ഇത് ചെയ് ചെയ് ചെയ്യ്ന്ന് പർഞ്ഞ് കുറെ പ്രേരിപ്പിക്കും ഞമ്മളിപ്പോ ന്ന ന്നപ്പോ നമ്മളെ ഫ്രണ്ട്സ്
ഈ ഒറ്റപ്പെട്ട് പോകണ ആൾക്കാർക്കും ഇങ്ങനെ ഓരോ മൈൻഡ് വെരും അയത് കൂടുതൽ ആരോടും സംസാരിക്കാനോ ഒന്നും ഇല്ലാത്തവർ ഓലെ ചെലോരെ കണ്ടാ തന്നെ മനസ്സിലാവാ ഓലെ കണ്ണ് കണ്ടാലൊക്കെ ചെലോരൊക്കെ നമുക്ക് കണ്ണ് കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും
പിന്നെ പിന്നെ അതേപോലെ ണ്ടല്ലോ നമുക്ക് ഈ ഡിപ്രഷനൊക്കെണ്ടല്ലോ പ്പ് ലൗ മൈ പ്രേമനൈരാശ്യം അങ്ങൻത്തൊക്കെ ആൾക്കാരൊക്കെ മെയിനായിട്ട്
അതെ അതെ അതെ അത് പിന്നെ ഒരു വട്ടം യൂസ് ചെയ്ത് തൊടങ്ങിയാ പിന്നെ അത് ങ്ങനെ വ്യാപകായിട്ട് പോവാണതെ പിന്നെ അത് എന്തെയ്യാ ഇപ്പൊ ഞാൻ പറഞ്ഞെരാ ഒരു സിഗ ഞമ്മക്ക് തൊടങ്ങിയാ പിന്നെ അടുത്തോൻ വേറെ ചെലപ്പോ വല്ല കഞ്ചാവും കാര്യങ്ങളൊക്കെ പിന്നെ യൂസെയ്യ
ആ അതിന് മെയിൻ കാരണം എന്തുവാ ആ സത്യം ഇപ്പൊ ഞാനിപ്പോ ഒരു സിഗരറ്റ് വലിക്കാന്ന് ഉദ്ദേശിച്ചോ ഞാനിപ്പോ ഇന്ന് പോ ഒന്ന് വലിച്ചൂന്നെര്ത്ക്കോ ഇനി ഒരാഴ്ചയ്ഞ്ഞ ഇന്ന് രണ്ടെണ്ണാക്കാ ഇതൊരായ്ചയ്ഞ രണ്ടെണ്ണാക്കും കാരണം ആഴ്ച്ചാവുമ്പം ദിവസം കൂടി നമ്മള് സിഗരെറ്റ് കയ്ച്ചാ സിഗരറ്റിന്റെ എമൗണ്ടിതാ അ
ഇത് ചിന്തിക്ക്ണില്ല അതി ഇതിനൊക്കെ പൈസ ചെലവാണത് ചിന്തിക്ക്ണില്ല അപ്പഴത്തെ ഒരു സുഖത്തിന് മാത്രെ പെട്ടോര്
സത്യായ്ട്ടും കാരണം മെയിനായിട്ട് ഇവൽക്ക്ത് ഈ ലഹരി ഉപയോഗിച്ച് ച്ച് അവർക്ക് ആ സമയം കൊർച്ച് നേരത്തേക്ക് അവർക്ക് വേറൊരു എക്സ്ട്രാ ഹൈ ഹൈ അവസ്ഥ വെര്ണം മീൻസ് മൈന്റൊക്കെ മാറി വേറെ ഫീല് കാരണം
അതിനേശം ന്റെ ഇവിടുന്ന് ഇപ്പൊ ന്റെ നാട്ടിത്തെ കൂട്ടുകാരൻ ഇപ്പന്നാള് മണിപ്പൂർ എന്തൊ പോയിരുന്നോല എക്സാമും കാര്യങ്ങളൊക്കായിട്ട് മണിപ്പൂര് പോയിരുന്നു അപ്പൊ അവനീ പർഞ്ഞ് അമാരി അങ്ങനെ എക്സാമിന്റെ ആൾ ഓലെ നാട്ട്കൂടെ ങ്ങനെ പോകുമ്പോ ഈ അപ്പ നമ്മളെ ഈ റോജ പാക്കൊക്കെല്ലേ നമ്മളെയീ കടേക്കൂടൊക്കെ സൗഭാഗ്യമായിട്ട് കിട്ട അതെ അപോ ആ അതെ അതെ അതെ അ അതുപോലെ അതുപോലെ തൂ ക്കിട്ട് ഇതാലെത്രെ കഞ്ചാവ് ഒക്കെ കണ്ടിട്ട അതായത് ചെറിയ വെല പത്തുറുപ്യ എന്തൊക്കെ ഉള്ളു ഇച്ച് അതാണ് ഇബെടെ വന്ന്ട്ട് ഇബെടെ ഈ ആയിര്ത്തഞ്ചുർ റുപ്പിം ഈ രണ്ടായിരിം റുപ്പിം അയോണ്ടാ വെലെക്ക് കൊട് ക്ക്ണ കാരണം അത് ഓൽക്ക് മെച്ചാണ്
സത്യം പർണാ ഈ നമ്മെൾ ഇന്തിൽ മാത്രം കൊറെ കൊറെയൊക്കെ ഈ സംഭവത്തെ ഞാ പർഞ്ഞാ ഈ സംഭവൊക്കെ ഹൈഡാക്കി ക്കി വെക്ക്ണെത് ഈ സത്യം പർണാപ്പം നാം പർണാ ഈ കഞ്ചാവ് പിന്നെ മറ്റേ പൊടി ഐറ്റംസ് ഒക്കെ ഇല്ലെ? ആ ടൈപ്സ് ഒക്കെ കാര്ണം പ്പെ ഈ ബാക്കിയിള്ള രാജ്യം ഈ അമേരിക്കെൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ആക്കി സം സംഭവം ഈ നമ്മെൾ റോഡ് സെ ഡെലൊക്കെ ഇത് ചെയ്യ്ന്ന സംഭവങ്ങളൊക്കെ
ഉം അയ് ഈ പർണമാതിരിയെന്നെ ഈ ഇപ്പ കേരള ഈ ഗവൺമെന്റ് കൊടുക്ക്ണെ മദ്യ ത്തിന്റെ കാര്യത്തിലാണ്ന്ന്ണ്ടെങ്കിലും ഇപ്പ ഈ ഓരോര്ത്തെര് ഇങ്ങെനെ വള്ളട്ച്ചാണ്ട് കുടുംബത്ത് ചെന്ന് പ്രശ്നം ഇണ്ടാക്കെലും കാര്യങ്ങെളും ഒക്കെ തലവേദനയെണ് ഇപ്പ ഈ സർക്കാരിന് ഒക്കെ കാര്യം ഒന്നും പറയാതിരിക്കാനും പറ്റുലല്ലോ കാരണം ഓരെന്നെയാണ് ഇപ്പ ഈ മദ്യം കാര്യങ്ങളൊക്കെ ഇബെടെ വ്യാപകാക്ക്ണെത്
സത്യം സത്യം സത്യം ഇപ്പ അത് അല്ലെയ് ഇഞ്ഞ് ഇപ്പം മെയിനായിട്ട് ഇപ്പ ഇത് നാം പർണിലെ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ കാരണം മെയിനായിട്ട് ഇപ്പം വെറെ ഒര് സംഭവവുണ്ട് ഇപ്പ അമ്മെളെ വീട്ട്ൽ ഇപ്പ ഇള്ള ഒരു വ്യക്തി ഇപ്പ ഈ ഒര് സംഭവം യൂസ് സ് ചെയ്യ്ണ്ടെങ്കി മെയിനായിട്ട് അയാളെ സ്വന്തം മക്കെൾ അടക്കം ഇത് എന്തായാലും യൂസ് ചെയ്യാന് ഇള്ള ചാൻസ് കൂട്തെലാണ് കാരണം സ്വന്തം ഫാദറോ അല്ലെങ്കി മദറോ ആരെലും ഇത് യൂസ് ണെ കാണുമ്പോ അവരെന്ത് തിങ്ക് ചെയ്യും ഓക്കെ ആ ആ ഇൻസ്പിരേഷെൻ ആവും കാരണം എന്ത് വെച്ചാ അവെര് യൂസ് ചെയ്യ്ണ് ഇല്ലെ അപ്പൊ ഒരു പ്രശ്നം പറ്റത്തില്ല കാരണം അവെര് യൂസ് ചെയ്യ്ണ്ടെങ്കി പിന്നെ നമ്മെൾ യൂസ് ചെയ്യ്താ എന്താ കാരണം നമ്മെൾ അവരെ ഒക്കെ കണ്ടിട്ട് അല്ലെ ജീവിക്ക്ണെ അപ്പ നമ്മെൾ അവരെ കണ്ടിട്ട് അവെര് എന്തൊക്കെ ചെയ്യ്ണെ അതുപോലെ ചെയ്ത് കൂട്ട്ന്നെ ചാൻസ് കൂടി കൂടി വരും
വെര്ണെ പിന്നെ ഇവെര് ചെലോല് ഈ പർണ മായിരി ഹാൻസും കാര്യങ്ങളൊക്കെ ഈ പർണ മായിരി അപ്പത്തെ ഒര് നേര്ത്തിനാണി ഈ വെക്ക്ണെത് ഏഹ് പിന്നെ അത് ഇങ്ങനെ വേടിച്ച് വെക്കാ വേടിച്ച് വേടിച്ച് നട് അങ്ങനെ തന്നെ ഈ പരിപാടി ഇപ്പ എത്രേ പേര് ഇല്ലേ? ഇല്ല പറയാൻ പറ്റൂല്ല. കൊറെ ആൾക്കാര് ഈ പറഞ്ഞ മാതിരി ഡിഹൈഡ്രേഷൻ സെൻററോ അങ്ങനെയൊക്കെ ഇതിലൊക്കെ പോയിന്ന് അ അതിലൊക്കെ പിന്നെ കൊറെയൊക്കെ ചേഞ്ച് ആയി വന്നവരൊക്കെ ഇണ്ട്. അപ്പ ഞമ്മക്ക് ഈ പറഞ്ഞമാതിരി ഈ ഒരു മൂവി വെള്ളം ന്ന് പറഞ്ഞാണ്ട് ഒരു മൂവി ഇണ്ടാ
ഓ സത്യായിട്ട്. ഒരു ഇൻസിഡന്റ് സ് മെയിൻ ആയിട്ട് ഡിസ് കറട്ട ഇണ്ടായ സംഭവാണത് അല്ലെ?
അതെ അതെ അതെ അത അ റിയാലിറ്റി ആണത് റിയാലിറ്റിയ ആതെ ഏ. അത്രയും അഡിക്ഷൻ ആയിരുന്ന ഒരാൾ ഈ പറഞ്ഞതിരി അത്രയും നല്ലൊരു ബിസിനസ്സ് മാനൊക്കെ ആയി. ഇഞ്ചാണെ ആർക്കും ഒരു ഇതും ഇല്ല.
ഉം സത്യം പറഞ്ഞാ ഇപ്പൊ എനിക്കിത ഒരു എന്റെ ബാങ്ക ഞാൻ വ സമയത്ത് ഒരു ചെക്ക ഉണ്ടരുന്നു ഇന്റൊരു ഫ്രണ്ട് അപ്പൊ അവന എന്താ വെച്ചാൽ സത്യം പറഞ്ഞ ആള് രാവിലെമുതല് വൈകുന്നേരം വരെ സിഗരറ്റ് വലിച് കൊണ്ടേ നടക്കും. രാത്രിയായ കുപ്പിണ്ട് വേറെവിടുന്നൊക്കെ സംഭവ ഈ ഐറ്റംസ് ഒക്കെ കിട്ടിട്ട് ട്ടുണ്ടായിരുന്നു കുറെ കാലായിട്ട് ഞാന റിസൈൻ ചെയ്തിട്ട കോൺടാക്ട്സ് ഒന്നുണ്ടായില്ല. കാരണം എനിക്ക് വിളിച്ചാൽ പോലും ഞാനധികം ഇടുക്കലുണ്ടായില്ല. കാരണം ഓല്ത്രയും എന്താ പറയാ കഞ്ചാവ് വെള്ളാടി അങ്ങനെലൊക്കെ കൂട്ടികെട്ടിൽ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന ഒരു ദിവസം ഇപ്പൊരു കഴിഞ്ഞ ആഴ്ച മുന്നേ എനിക്ക് വിളിച്ച എന്നിട്ട് പറഞ്ഞു ഹലോ എവിടെടാന്ന് ഞാ പറഞ്ഞ വീട്ടിലുണ്ട അധികം മൈൻഡ ആകി ല്ല അ പെട്ടെന്ന് ഇവൻ ചോദിച്ചു. ടാ ഞാന് നന്നായിട്ടോ ഞാനിപ്പോ ഡി എലക്ഷൻ സെന്ററി രണ്ടു മാസം ഞൻ എവിടെ ആയിരുന്നു. ഞ ണ്ടരുന്നില്ല കുറച്ച കാലം ഞാൻ ഇങ്ങനെ ഡിൻ സെന്റിലായിരുന്നു. എല്ലാ ഞാൻ കാരണം കുറച്ച് പ്രശ്നങ്ങൾണ്ടായി ജീവിതത്തില് അതൊക്ക ശേഷം ഞാൻ ഈ കള്ളൂടിയാലും കഞ്ചാവും മയക്ക ലഹരി ഉപയോഗം എല്ലാം നിർത്തി. ഇപ്പ സത്യ പറഞ്ഞ ഒരു സിഗരറ്റും വലിക്കത്തില്ല. കാരണം എല്ലാം നിർത്തി. ഞാ അ കൊറെ അനുഭവം ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് വേണ്ടാത്ത കുറെ ഏ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങളെ താ ക്കി ഇപ്പോ ഫാമിയുടെ കൂടെ
മെയിനായിട്ട് പറയാം മെയിനായിട്ട് ഈ കൂട്ടുകേട്ടാണ് പ്രശ്നം ഇപ്പ ചെലോരുടെയെ അതുപോലെ തന്നെ നമ്മ ഈ പുറത്തു പോയിരുന്നു പഠിക്കാനാണെങ്കിൽ അല്ലെങ്കി വല്ല ജോലി സംമ്മതമായ - പോവാണന്ന് ഇണ്ടങ്കിലും ഈ പറന്ന മാതിരി ഓരോ കൂട്ടുകെട്ടില് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്
സത്യം ആണ് ഇപ്പൊ ആ ഒരു കാലു കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കൊല്ല് - ണ്ട് ക്യാഷിന വണ്ടി ഇപ്പോൊ സ്വന്തം അമ്മയുടെ സ്വർണ്ണ അടക്കം തലറ്റിപ്പിച്ചെടുത്ത് പോയി
മപുരത്ത് മറ്റേ ചക്കം കൊന്നില്ല അഞ്ചന വരെ കൊന്ന എന്നല്ലേ പറഞ്ഞ
ഓ സത്യം എത്ര അഞ്ചു പേരെ കൊന്ന്
അതെ അതെ അതൊക്കെയാണ് ഈ ഇതുവട്ടുള്ള പ്രശ്നങ്ങള്
സത്യമോജൻ അഡിക്ഷൻ അയക്കഴിൽ പിന്നെ സ്വന്തം വീട്ടുകാരരു മാതാപിതാക്ക അല്ലെ സ്വന്തം ഫ്ര ണോ സ്വന്തം അയൽവാസികൊന്നും നോക്കത്തില്ല ക്യാഷ് എവിട ട്ട കാരണം അവ ഈ ഐറ്റംസിനൊക്കെ നല്ല എമൗണ്ട്ന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇവക്ക് ഈ ഒരു പൈസ ട്ട് അവർ എവിടു നിന്ന് എന്തു ചെയ്യും കാരണം ഒരാ കൊല്ലാ മടിക്ക കാരണം പൈസ കാരണം അഡക്ഷ അവർക്ക് ഓരോ ടൈമില് സാനം കിട്ടാത്ത അവർ മാനസിക ന ആരോഗ്യം ആകൊ തെറ്റുണ് കാരണം മൈന്ന്റെ മാതിരി എന്തെങ്കിലും ചെയ്തുകൊണ്ടരിക്കയാണ് കാരണം സത്യം ഇപ്പൊ സ്വന്തം നമ്മുടെ മാതാപ്പിക്കക്കെല്ല നമ്മ ചെയ്തൊണ്ടിരിക്കുന്ന സമയത്ത് മാതിൾക്കെ പിതാക്കൾ വന്ന നമ്മ ചൂടാക്കി നക്കാര്യത്തില്ല നമ്മുടെശ ഇ അവ കത്താലും കാരണം ഈ ഡ്രഗ്സ് എന്ന് പറ ടിച്ച നമ്മെ ഉള്ളിലേക്കെ കിക്ക് കയറി കഴിഞ് കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക്റിയ അിയത്തില്ല തരെ കാരണം ഈ ലഹരിച്ച ലഹരിക്ക അവര് എന്തും ചെയ്യുന്നില്ല മൈൻന്റണ ഇ പോ കാരണം ഈാല കേരത്തില്െ നമ്മളിപ്പോ ഈ കേരളത്തിൽ തന്നെ ഇപ്പ അധികം കൂടിക്കൂടി വന്നോണ്ടരിക്കുക ഇനി വരും തലമുറ സത്യമായി നിങ്ങൾക്ക് തോന്ന കാര്യ എന്താ വെച്ചാ എല്ലാരും ഓപ്പന്നായിട്ട് കഞ്ചാവ് വച്ചക്ക നടക്കുന്ന
മതേ ചെറിയ കൊച്ചു കുട്ടികൾ വരെയാണ് ഇ ഇത തുടങ്ങണ ചേട്ടലി തുടങ്ങുന്നത് ആുമ്പന്നാണ്
സത്യ സത്യ നമ്മ ഇ റീൽസിലക്ക കാണാറില്ലേെ ചെറിയ കൊച്ചു സിഗരറ്റ് ഒക്കെ വലിച്ചു വലിയ ആറ്റിറ്റ്യൂഡിൽ ച്ചു നടക്കണേ ഈ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ്
അതെ മഹാരാഷ്ട്രന്ന് പോകണ്ടപ്പ നമ്മളീ ഈ കേരളത്തില് തന്നെ എത്രയോർത്ത് ഇങ്ങനെ നടക്കുന്നു
സത്യ സത്യ സത്യ മെയിൻ ആയിട്ട് സ്വന്തം മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർ ഇത് പഠിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞ
ചായ കുടിക്കാൻ കയറിയ ഉളത്ത് വരുത്തം ഇതേമാതിരി ചെറിയ ചെക്കൻ വന്നങ്ങാണ്ട് അപ്പ കൂളായിട്ട് വന്ന് സിഗരറ്റ് വലിച്ചു പോയി അപ്പം ഓനോട് ചോദിച്ചപ്പോ ഓന ഒമ്പാം ക്ലാസ്ൽ എത്തിട്ടുള്ളറ്ഞ് ഓന എവിടന്ന് മറ്റേ വരിക്കാനായിട്ട് പന്ത്രണ്ട് കിലോമീറ്ററാണ് അങ്ങട്ട് വന്നികണത് ഏ അതൊക്കെനാലോചിച്ച് നോക്കണം പന്ത്രണ്ട് കിലോമീറ്ററ ബസ്സ് കയറി വന്ന് വലി നായിട്ട് സ്ക്കു
ഈ കാലത്തിൽ കുട്ടികൾക്കൊന്നും സത്യം വന്ന ഇതൊരു സത്യം വന്ന എല്ലാരും കാണണം കുറേ പേരുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന ഉണ്ടല്ലോ ഒരു ചെക്കന് നിനക്ക് അറിയായിരിക്കും ആ ചെക്കന് ആ ശരിക്കും സത്യം പറ എല്ലാരേം കാണിക്കാൻ വേണ്ടി ചെയ്യണതു മാതിരി യാ എനിക്ക് തോന്നാറ്
എല്ലാവരും വിഷയംണ്ടും നമ്മ ഈ മാതാപിതാക്കെ പറഞ്ഞു കാര്യ കാരണം അവര്ത് കാണൂല്ല കുട്ടികളെ എങ്ങനെ പോണം എങ്ങനെയെ നടക്കണ എന്നല്ലോന്നും അവരും കാണൂല ഉ ചപ്പ നമ്മള് പോലെ മുമ്പിലേപ്പോ നല്ല നല്ലൊതരാളായിട്ടൊക്കെ നടക്കണ്ടാവുക നല്ല കുട്ടിയായിട്ടൊക്കെ നടക്കണ്ടാവുക
നമ്മള വീട്ടടെ വീട്ടന്റെ മുന്നിലല്ലേ നമ്മുടെ നാട്ടിരു മുന്നിലും പക്ഷെ പുറത്തായിരിക്കും ഇവര് എല്ലാ മെയിനട്ട്നക്ക് അറിയാം നമ്മടെ നാട്ടി ചെക്കനുണ്ടല്ലോ ആർക്കും അറിയാത്തെ മീൻസ് എല്ലാ കച്ചറയിലും കൂടി നടക്കണ് എല്ലാ വേണ്ടാത്തി അവൻന്റെ ആഗഹം എന്ന് വച്ചാ എല്ലാരും ഇത് കാണണം അതൊ ചെയ്യേണ്ടറിയണം ആ ബേസിലൻ നടക്കണം അന്റെ അടുത്ത് ഇല്ലാത്ത ഒരു ഒന്നുംല്ല എല്ലാ സംഭവ യൂസ് ചെയ്യും എന്തോ ഓപ്പൺ ആയിട്ട് ഞാൻ നോക്കുമ്പണ്ട് എവിടക്കെ ഇരുന്നിട്ട് സ ള് ആകെ ലഹരി ഭാഗം ഉപയോഗിച്ച് കള്ള കുടിച്ച് ഇങ്ങനെ കിളി പോയിരിക്കനു പിന്നെ ആൾക്കൊരു വിഷയവല്ല സ്വന്തം ഉപ്പക്ക് വാ വാപ്പാണ് ഉമ്മമാന്നും പ്രശ്നമല്ല അവര് കണ്ട പ്രശ്നമല്ലാത്ത പേസിലാണ് അവനൊക്കെ നടക്കനെ കാരണമിവനിക്ക് ഡ്രഗ്സ് മതി അവന്റെ ജീവിതമാർഗം ഡ്രഗ്സ് ആണ് അവന് മെയിനായിട്ട് ജീവിക്കുന്നത് നമ്മള ഈ കാലത്ത കാരണം ഒരു കാലത്തൊക്കെ നമ്മള് അറിയുന്ന ചെക്കൻ പെട്ടെന്ന് ഒക്കെ മാറു സുഹൃത്തുക്കായി നടന്ന ഒരാൾ വ്യക്തി പെട്ട ഒരു ദിവസം ഇങ്ങനൊക്കെ നമ്മൾ അറിയുമ്പോ ബാക്കിയുള്ളൊക്ക് ഒരു അവന്റെ കൂട്ടുകെട്ട് നശിച്ചതോടു കൂടിയാണ് അവന് ഒന്നത് ഇങ്ങനെ
അതെ അതെ കൂട്ടുകാര് നല്ലതായി കഴിഞ്ഞാ വലിയ പ്രശ്നല്ല അല്ലാതെ വരുമ്പോള ആണ് ഇത് ഈ പ്രശ്നമായിട്ട് വരുന്നത് ഏർ അപ്പ ഞാനീഈ പറഞ്ഞ മാതി ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകവാണാണല്ലേ അ ഇപ്പൊ മ്മക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ നമ്മ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല
സത്യമായിട്ട് ഈ അതല്ലേ ഈ നമ്മള് പണ്ടുള്ള കാലത്തൊക്കെ മെയിൻ ആയിട്ട് ആൾ ഈബീഡിയൊക്കെ യൂസ്എയ്ത് നമ്മളെ ഈ വയസയക്കാരത്തൊക്കെ കാണും അത് മെയ്നായ കൂട് കൂടിപ്പോയാ സി കുപ്പി മറ്റേ മദ്യം ക്ഷേ ഈ കാലത്തൊക്കെ എല്ലാവക്കും മെയിനായിട്ട് ക കൂട്ടിക്ക് കൂടിയ ടെക്സ് ഒക്കെ ആവശ്യം മറ്റേ കഞ്ചാവ്‌ ആയാലും മറ്റു സംഭവങ്ങളൊക്കെ ആയാലും അവർക്കൊന്നും ഇപ്പോ ഒരിക്കലും ഒരു കുറവ് വരുത്താതെ ഇപ്പൊ ഒരിക്കലും സാധനത്തിന്റെ പക്ഷെ സാധനം ഇമ്പോർട്ടിണ്ടല്ലേ എവിടെന്നോക്കെയൊ വരുന്നെ സേട്ടാ ആർക്കും പെട്ടെന്ന് മനസ്സിൽ കാരണം എത്ര പേരെ പിടിക്കപ്പെടും പിന്നും പിന്ന ഇതിന്റെറെ കുത്തൊഴക്ക് ഒരിക്കലും നിൽക്കുന്നില്ല
ഉം പിന്നെ ഇത് ഇത് ഒരു വട്ടം തല മേ വന്ന് വീണാ പിന്നെത് മാറണം എന്നുണ്ടെങ്കിൽ ഭയങ്കര യാണ് ഏ ഇപ്പൊ ഒരു തനധികമാതി പിടിച്ച് നമ്മള് നാട്ടിൽ തന്നെ ഒരുതന്നെ ഇതേ മാതിരി പുടിച്ചിട്ടണ്ടാവും നമ്മളെ കണ്ണിലൊക്കെ പുള്ളിക്കാരൻ നല്ല അത്യാവശ്യം നിലവില നടന്ന നമ്മളിത് പെട്ടെന്ന് ഞമ്മൾ ന്യൂസ് കാണുമ്പോ ഓനങ്ങനെ മ മേന്മൽ കുടിച്ചു എന്നൊക്കെ പറയുമ്പോ ഇപ്പ എന്തായാലും അവന്റെ തലം വന്ന് ആ ഒരു പേര് മാറി കിട്ടൂല അനിയിപ്പോ എത്ര നന്മ ചെയ്താലും അത് അവിടെത്തന്നെ ണ്ടാവും
കല്യാണം കഴിച്ച് കൊച്ചുങ്ങൾ കൊച്ചുൾക്ക്ഒരു നെഗറ്റീവ ആ അവന്റെ ഒപ്പ എങ്ങനെയായിരുന്നു എങ്ങനയിന്ന് കാരണം മയിനയിട്ട് താണ് നമ്മള് വാഴടു സിൻ മൂവി കണ്ടിട്ടില്ല ഇത അറിയപ്പെതിനന് ശേഷം ആശരമായ ഡയലോഗ് കേൾക്കുപോൾ നമുക്ക് മനസിലാകു ഒരു വട്ടം തലയിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ പോവാൻ കുറച്ചു പാടാണ് അനുഭവിച്ച അടങ്ങും എന്നൊക്കെ അതൊരു നമുക്ക്ത്തിട്ടു ഒരു മെസ്സേജാ വ തന്നക്കണേ ആ ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കെ ഓക്കെ ശരി എന്നാ